ഹലോ
അളക്കം നിന്നോയ്ച്ച
ഇല്ലല്ല ഞ് വിളിച്ചണ്ട ന്നോട് പറഞ്ഞ്
ഓലപ്പ അതും കാത്തിങ്ങനിക്കക്കാരേ
ഉം ഒനയന്യണ് ഒർക്കംതകിയാതെ നീച്ചാ ഇന്നാത്തെ കാര്ംന്ന അല്ലെങ്കി ഒരു കൊഴപ്പം ണ്ടാവുല അല്ലെങ്കി ഒരു ചായ ടിച്ച മാത്രം മതിപ്പൊ ന്ന് ചായ ഉടിച്ചട്ടന്നെ കൊറചെരം വെകി കണ്ണ് പാവ പളിച്ചുന്ന്ഞാൻ തന്നു
ആഹ് ഇന്ന ഇപ്പ ഇന്നലെ പതേ പോലെന്നിട്ടാ ഓമ്പത്ത് മണിയായിക്കണ് നീച്ചപ്പതിന് അപ്പതിന്റെ തുടക്കല് വരെ എല്ലാതും കഴിഞ്ഞീന്നു പിന്നെ എന്താറയോ അങ്ങനെ കിഞ്ഞ്നീച്ചഴിഞ പിന്നെ മ്മക്ക് ഓല ഇഷ്ടത്തിന് നിക്കാനും പറ്റുവേ മറ്റേത് ഓക്ക് വേണ്ടത് കൊടു നമ്മള പണിഒരിങ്ങാതെ മ്മക്ക് ഒന്നും നിൽക്കാൻ പറ്റില്ലല്ലോ മറ്റേത് അപ്പൊ ഓൽക്ക് ഓലങ്ങട്ട് ഒറ്റപ്പെടല്ലേ
ഉം ആയിട്ട് പറഞ്ഞ് കാര്യന്നെ എന്താന്റെ നടുക്കത്തവനോട് പറയണം സ്കൂളക്ക് പോണ് എന്തോർണ കാര്യ
ആഹ് ഇത് പിന്നെ ഇതിനും അങ്ങനെ തന്നെയാപ്പെ ഇതിന് തറവാട്ട് പോയല്ല സന്തോഷം എന്താറിയോ ശരിക് പറഞ്ഞയിഞ്ഞാല് പണ്ടത്തെ പെ ഞപ്പോ ങ്ങനെ ആലോചിച്ചും ഇവനീ വർത്താനം പറയാത്ത കൊറവന്നെ ചെലപ്പോ മറ്റേത് നീ ച എന്ന് പറഞ്ഞ കഴിഞ്ഞാൽ നമ്മള് കൂട്ട്കൂടുമ്പോ എല്ലും വർത്തം പറിണത് കേട്ടിട്ടും ഇതായിട്ടും ഇതൊക്കെ ഇതിപ്പോ ഓനും ഞാനും മാത്രല്ല ലോകം മറ്റോള് സ്കൂക്കും പോകും ഞങ്ങളിപ്പോ നമ്മളിപ്പോ എത്രാച്ച സംസാരി ഞ ഞ്ഞം ഞാൻ കൂടുതലായിട്ട് ന്നാലും ഞാൻ എന്ത് പണിയ ഇടുണെച്ചിലിന്റെ ഒപ്പം ഉണ്ടാവുട്ടോ ഓരോ സാധന എടുക്കുമ്പോ പച്ച പച്ചക്കറി ഇട്തടക്കുമ്പോ ഞാ പറിം ഇത് ഉള്ളിയട്ടോ ഇത് തക്കാളി ആട്ടോ ഒക്കെ ഓർക്ക് പറഞൊഡ്ക്കും
ഉം ഉം
ന്നാ പോലും ഞമ്മള് പരസ്പരം പറയണൻസരിച്ച് അതുപോലെ ആവലല്ലോ കുട്ടികളെ മ്മളെന്ത് ചെറിയ കാര്യം ചെയ്യുമ്പോഴും കുട്ടിആള് ശ്രദ്ധിക്കും
ഉം ഉം അതാണെ ഞമ്മള് എത്രയ അങ്ങട്ട് സംസാരിച്ചന്ച അതേ മരിയന്ന ഓല് മക്കള് സംസ
മക്കള് സംസാരിക്ക്‌
ഉ ഇവന് ഇവിടെ കൂടുതലായിട്ട വർത്താനം
ച്ഇങ്ങനെ പറയലോടുത്തട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞപിന്നെ ഈ വൈപ്പന്മാരും ഇപ്പ പറുന്നതിനെക്കാരണം കുട്ടികളെ മെയിന ആയിട്ള്ള ലോകം
ഉം ഉം ഇബടെ അങ്ങനെ തന്നെ ആണ്
ആൾക്കാരാണെങ്കി പോലും പേര കുട്ടിയാളോട് അങ്ങനെ നിക്കൂലല്ലോ
ഉം തൊക്കെ തീകിട്ടെ ഉം പച്ചക്കറൊക്കെ മുന്നില് വെച്ച് പാത്രത്തൊക്കെ ഇടാൻ കൊടു- തെക്കാണ് കൈ്മ കഞ്ചിരി ഉം അല്ലാതെ നടക്കൂല
ഉള്ളിക്കൊട്ട ഓരോടത്തും വെച്ചടുക്കും ഒരു പത്രം ടേബിളുമേ നിന്ന് വച്ച് കൊടുക്കും ന്നട്ട് ഉള്ളിക്കൊട്ടെന്ന് ഒന്ന് പൊക്കികൊണ്ടേങ്ങാണ്ട് ടെബളിമേത്തെ കൊട്ടേയിക്ക്ഇടാൻ പറയ്‌
ഉം ഇത് ഫ്രഡ്ജിന്ന് എന്ത് സാന ട്ക്കണെങ്കിലും ഞമ്മക്ക് ട്ക്കാ പറ്റൂല്ല ഓൻ പോയി ഇട്ക്കണം മുളകയാലും തക്ക്‌ കളിയല്ലോനോട് പേരട് പറഞ്ഞ് ടുക്കണം
ഫ്രിഡ്ജ് തുറക്കുവോ
ഫ്രിഡ്ജ് അടക്കോന്ന് ചോദിച്ചാ എപ്പഴേല് അടിച്ചിടലിണ്ടോചോദിച്ച
അയിനതല്ല ഓൻ തൊറക്കൻ വയ്ക്കൊ ഒറ്റക്ക് തൊറക്കാൻ വയ്ക്കോ
അതെന്നെ ഓനന്നെ ഓനന്നെ അ ഇരുപത്തിനാല് മണിക്കൂറും തൊറക്കണം ഓനിക്ക്
പടച്ചോനെ ഇവിടെ തൊറക്കാൻ വയ്ക്കൂല
ആ ഇതെന്താകാട്ടറിയോ ആ ബാച്ചറിന്റെആ സൈഡല്ലേ ആ സ സൈഡില്ല് കൈയിട്ടിട്ടോ ഒറ്റ വലിയകാരം പിന്നെ പൂ കിട്ടിയാലേ ഐമ പിടിച്ച് തൂങ്ങാണ് അപ്പമേത്തേക്ക് മറിന്ന് രുതിട്ട്
ടീം എൻ്റെ പൂട്ടാൻ പറ്റോ ഇത് പൂട്ടൻ പറ്റണില്ല
ഇന്റെ കൂത്താൻ പറ്റും
ആഹ്
ഉം അപ്പൊ അത് അതിലേറെ അപകട അല്ലേ തുറക്കട്ടെന്ന് വിചാരിച്ചും
പരിയാണ് പെളൊക്ക വരാ നാല് കണ്ണ് വേണം നോക്കണങ്കി തന്നെ
അതോ ഒന്ന് പുതിയെഴങതാൽ ചെയ്താൽ കഴിഞ്ഞു അപ്പളും കുറ്റ
ആഹ് കുട്ടികൾക്ക്ന്തെങ്കലും ആയാലപ്പ കാൽമേകൂടി ഒക്കെമുറിയി കു ണ്ണു എവിട്ന്നായിച്ചറില്ല നാല് വേരലു മേടി. ചൂണ്ടാവെരലും അയിന്റെ ഇപ്പറത്തെ വേരലിം ഇങ്ങനെ തൊലിങ്ങട് ച്ചേത്തി നാലിന്റം പള്ള ചെത്തിപോയിക് ണു ഈ കുട്ടിന്നും മുണ്ടിറ്റുകൂടില്ല ഞാൻപിന്നെ മിന്നാന്ന് നാല്ലാന്ന് ശ്രദ്ധിച്ചപോള്ള പ്പ കാണ് ണ്ണത്
ഉം ഉം ആഹ് അപ്പൊ പറയുമ്പോ ഉള്ള്ന്ന് പോറത്ത്കൂടി എറങ്ങാതെണ്
ആഹ്
ഉം
അതിന് ഡി കൊത്തിപ്പിടിച്ച് കയറാത്ത ഒരു സ്ഥലങ്ങളും ഇല്ല
ഉം
ഞങ്ങുടെ കട്ടില് കോണൊക്കെ നല്ല മൂർച്ചേണ് ഞാൻ പറിയിംചെയ്തു അത്രക്ക് ചിന്തിച്ച്ല ഒന്നുംങ്ങട്ട് റൗണ്ട് ചെയ്യിപ്പിച്ചാ മതിയായിരുന്നു.
ആഹ് അങ്ങനെ കട്ട്യാമ്മതിനു ഇമ്മാരി മക്ക
ഏതോ രു ക്ക സംഭവം ടി ഞമ്മ അപ്പൊ ചിന്തിച്ചൂല്ല പിന്നെ നമ്മള് കഴിഞ്ഞ് കഴിഞ്ഞ്
അല്ലെങ്കിലും ഞമ്മള് ആഹ് ഒന്നിണ്ടാക്കി കഴിഞ്ഞിട്ടുള്ളല്ലോ രണ്ടാമത് ഒന്ന് അതേമാതിരി ഇണ്ടാക്കാണേ നമുക്ക് മനസ്സിലാവും
മനസിലവും പ്പൊ മൂത്തച്ചി തേ പ്പൊല പേരക്ക് ഓൽക്ക് അലമാരക്ക് തട്ട്ട്ടാൻ വേണ്ടി വന്ന്ക്ക്ണ്റഞ്ഞ് അപ്പതിന് എന്നോട് ചോയിച്ചു എന്താണ് എന്തേലും അനക്ക് അഭിപ്രായണ്ടോയിച്ചു ഞാ പറഞ്ഞ് രണ്ടെണ്ണം ഹാങ്യ്യാലെ ഇണ്ടായിട്ടൊള്ള് എന്താച്ചാ കൂടുതല് നമ്മക്ക് ഹാങ്യ്തിടാന് ള്ള സാധനങ്ങള്ണ്ട് നമ്മടെ ചുരിദാറ്കളാണെങ്കിലും ഈ മടക്കി വെക്ണേ കാട്ടിലും വൃത്തിയായിട്ടുണ്ടവല്ലോ അ തൂക്കി ഇടുമ്പേ ഇന്റെതാണങ്കിലോ അരീക്കോട്ട്ന്ന് ഓക്ക് ചെറ്യേ കള്ളിയത് കറ് ഇടാന്ള്ളതൊള്ളൂ ഏഹ്
ഉം മടക്കിയാലും തന്നെ നമ്മള് എവിടുക്കേലും പോകുമ്പോ ന്നീ യിട് ട്ക്കുമ്പത്തിനും അത് ചുർണ്ട്ട്ട്ണ്ടാവും ഇതാവുമ്പോ തിരുമ്പീട്ട് അങ്ങനെയാണ്ട് വെച്ചാല്
തും ഒര് ചെറ്തും ഹാങ്യ്യാല്ലത് കൊട്ത്ത്ണ് അതാ ഏറ്റവും നല്ലത്റ്ഞ്ഞ് ഞാൻ ഓളോട് ഇഞ്ഞ്പ്പൊ ഞമ്മളെ പേരക്കോങ്ങനെ പാളി ഇനി ഇണ്ടക്ക്ണോല്ലേലും അങ്ങനെ ഇണ്ടക്കികോട്ടേര്തീട്ട്
ഇണ്ടാക്ക്ണോലേലും കഴിച്ചിലാവട്ടെ ഉം ഇച്ച് ഇബടെ അതേമാരി കൊറെ പാള്ട്ടെന്നെ ഞങ്ങള്ത് പേര വാങ്ങിയതല്ലേ.
ആഹ് അപ്പൊ നമ്മളെ ഇഷ്ട ഒന്നും നടക്കൂലല്ലോ
നടന്നിട്ടില്ല ഇല്ലതുകൊണ്ട് പിന്നെപ്പോ ആദിക്കെന്ന് ഏഹ്
എത്ര സ്ക്വയർ ഫീറ്റോയിച്ച
ആയിര്ത്തി ഇരുന്നൂറ്റി അയ്മ്പത്.
ആഹ് മേലക്ക്ല്ലേയിന്റെത്
ഇല്ല ഇല്ലേയ് മോള്ക്കില്ല അത് അടിയെന്നെ കൊറ മൂന്ന് മൂന്ന് റൂമും രണ്ട് ഹാളും രണ്ടടുക്കളീം ഉള്ളിൽ രണ്ട് ബാത്ത്റൂമും സിറ്റോട്ടും അതൊക്കെ അടില്ലന്നെ എല്ലാതും ഉണ്ട്
ആഹ് ഞങ്ങള്ടെ അടിയില് ആയിരത്തി മുന്നൂറാണ് മേലെ- പിന്നെ ആയിരോ
ഉം
ഒര്ക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റ സംതിങ് ആയിട്ടുണ്ട് മേ- ഭ്രാന്താണ്
ഉം മേലകൊന്നും കയ്യറൂല്ല അപ്പന്റെ പേരെയിലൊക്കെ മോള് ഒരു മനുഷ്യൻ പോവൂല
പോയാൽ ഒക്കൂല പക്ഷെ എന്താറിയോ ഒരു മ എല്ലാരും കൂടെ കൂടണ സമയത്ത് ഒരു കെടക്കാൻ സ്ഥലം- എനിക്ക് എന്തായാലുടുക്കണം സൗകര്യം നോക്കാണെങ്കില്
ഞാൻ അങ്ങനെ പറയാം അന്ന് മൊളക്ക് ഇട്ക്കാ റഞ്ഞപ്പൊ ഇന്നൊട് റഞ്ഞ് ആരാ ഓനിപ്പോ പത്ത് പതിനാല് വയസ്സ് ബടെ ആവാനായി ഓന് നാളെ മറ്റന്ന ഓന്ക്ക് വേറെ പേരാ രണ്ടീരും പിന്നപ്പ എല്ലാരും പണ്ടത്തെ മ പണ്ട് പറഞ്ഞാ നമ്മള് ഒരു പെരന്നെ വലുതാക്കിയത് അയില് എത്ര കഴിഞ്ഞാലും വേറൊല്ല ഇപ്പ അങ്ങനെല്ലല്ലോ
ഇപ്പ അങ്ങനെല്ലല്ല ഇപ്പൊക്കെ ആൾക്കാര് അവനാണ്ട് സുഖം നോക്കി പെട്ടെന്ന് തടിടുക്കും
വ ഇപ്പൊ ഓരോര്ത്തര് പെരാറ്റിട്ടാ പെണ്ണന്നെ
പെണ്ണട്ട്ണത് ഒരിത് ല് അതാടി നല്ലത്
തന്നെ നല്ലത് പ ഗൾഫിൽ പോവാ എന്നിട്ട് ഒരു പരെ കയറ്റ എന്നിട്ട് എല്ലാവും കഴിഞ്ഞ് കേട് ഒരു പെണ്ണും കെട്ടി അവനന്റെ കാര്യം സേഫ്റ്റി ആയി
സേഫ്റ്റി ആയി ഇത് നമ്മള് എവിടേക്കെങ്കിലും ഒരു കല്യാണം കഴിഞ്ഞിട്ട് പോവണം ന്ന്ണ്ടെങ്കില് എത്ര ഒരു ബുദ്ധിമു ട്ടേക്കാരം ന്നറിയോ ഇപ്പത് മുയ് വനും ഓ ഇപ്പൊ ഞാൻതന്നെ പറയും ഇപ്രാവശ്യം വരികയാന്ന് പറുമ്പഴേ നമുക്ക് മനസ്സിക്കൊരു സന്തോഷോ സമാധാനം മറ്റേത് വന്ന
പോവാലോ ചെയ്തിട്ടില്ല എങ്കിലുംന്നിട്ടില്ല
ഇത് പിന്നെ ഇപ്പ എന്താ കഴിഞ്ഞ പ്രാവശ്യ തന്നെ ഈ വീട് പണി നടന്നൊടിക്ക അതിന് ഓരോ സാധനങ്ങൾ എടുക്കാ പോണം ന്നുണ്ടെങ്കിൽ തറവാട്ത്തൊക്കപ്പാടെ ഒരുങ്ങി കിട്ടുമപൊത്തിൻ പത്ത് പന്ത്രണ്ട് മണി അങ്ങട്ടാവും അതൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞ് ഒരുങ്ങി പിന്നെ മറ്റുള്ളവരുടെ അനുവാദം ചോയിച്ച് പുറത്തിറങ്ങുമ്പത്തനെ നാട്ടു
ഉം ഉം ടൂറോ ടൂറയിലും കട്ട ആക്കരം
പിന്നെ കേറി വരുമ്പോ നമ്മുക്ക് അതിലേറെ ടെൻഷൻ നേരം വൈകിയ എന്തേരും പറയോ ബാക്കോ
ഉം
അ
ഒക്കെ അങ്ങനെ തന്നെയന്നു ഞങ്ങള് ചൊപ്പം കൊട്ന്നപ്പോ തന്നെ വേചാറായിരുന്നു ഇ ആ പഴയ അവസ്ഥയേക്ക് തന്നെ പൊവൊന്ന് ഇപ്പൊ അങ്ങനെയൊന്നുല്ല ഞങ്ങള് വാണ്ടമാര് പോകു വരുന്നു കേറണു ഇരിക്കുന്നു
ആ ബടെണ്ടോ
ആണ്ട് ഞങ്ങളപ്പം പോ കൊടുന്നക്കണേ
ആ ആ
അത ഇല്ല ഞങ്ങൾന്നല്ല ചെറുത് മൂത്തച്ഛനല്ലേ അതിനെ അപ്പുറത്തുണ്ടാവും ഇപ്പുറത്തുണ്ടാവും പക്ഷെ ഞാൻ പറയൂ ഒന്നിനും കൊടുത്തല്ല മളെ
ൻ്റമ്മുഷാക്കങ്ങനെ പറയും മൂല് മണിക്കൂറും ഫോണുമ്മെ കണ്ടിട്ട് ഒരു പടപ്പില്ലാത്ത ജന്തുജ്ജന്നെണ് പറയുംന്നാലും ഓക്കാ അല്ലെങ്കീ കുട്ടിനെന്നോക്കിരിക്ക എന്തേലും ചെയ്തന്നാ മതി
ആഹ് ന്ന് പ്പപ്പറത്ത് പോയിരിക്കോട്ടോ മുത്തച്ഛന്റെ അവിടുക്ക് പോയി ചായുടി കയിഞ്ഞിട്ട് ഇനി ഒരു പയ്നൊന്ന് മണിക്ക് വന്നിട്ട് കഞ്ഞിടിക്കു എന്നിട്ട് കഞ്ഞൂടി കഴിഞ്ഞ്ട്ട് ഫോണുമ്മേ കളിച്ചാവിടങ്ങനെകുത്തിർക്കും
ഹും
തിന്നാനും തിന്നാനൊന്നും അവിട്ന്ന് ഇട്ടൂല ഓല ഓല് വെച്ച്‌
ഒത്തും
ഉം കൃത്യ ടൈമില് വരും
ഞാൻ പറയും എന്റെമ്മക്കെ കാട്ടണണ്ട് മ്മ ഇമ്മാക്ക് മളിയ കാട്ടണണ്ട ഞാൻ പറയും എന്റെ ഉമ്മീ താക്കാന്റെ ഒരേ മാരിയട്ടോ ഏഴ് ഏഴു മണിയാവുമ്പഴത്തേന്ന് മൂസിനു ഏഴ് മണിക്കൊക്കെ ഇണീച്ചുട്ടോ ഓള് സുബൈസ്കരിച്ചിട്ട് പിന്നേം കിടക്കും കുട്ട നാത്തൂന്
ആഹ്
ഇന്ന് ഏഴ് മണിയാമ്പോത്തേന് ഇന്റെമ്മാന്റെ ചായേം കടീം കറീം കുട്ട്യൾക്ക് കൊണ്ടുപോവാല്ല സ്കൂളിക്കുള്ള ചോറുവായിട്ടുണ്ടാവും ഞാൻ പറയുമ്മാ ഇത്രേം കാലം ഞങ്ങക്കാക്കി തന്ന ഉമ്മാക്ക് മാ ഇപ്പൊ കെട്ടിച്ചിട്ട് മക്കളും പേരക്കുട്ടികളാമ്പ ഇമ്മാക്കും കൊറച്ചേരം നിസ്സ് കെരിച്ച് ഓതിയോടെ ഒരു ഭാത്ത് കുത്തി ഇരുന്നൂടെമ്മാറയു ഈ ഓന്റെ ചെലവും മേല്ല് ഇപ്പ ഞങ്ങള് കഴിച്ചുന്നാ അപ്പൊ ഓന്ക്ക് ഒരു വെറുപ്പ് വാണ്ട
വേണ്ടാപ്പൊ അതന്നെ അപ്പൊ അയ്നനുസരിച്ച് ഓളും നിന്നൊടുത്താ മതി കൊറച്ച്
ആഹ് മ് മളേ ന്നിട്ടോ അത് കയ്ഞ്ഞിട്ട് പാത്രം മോറും ചെലപ്പോ ഓളുള്ളി കൂടി അടിച്ചു ഓക്കെങ്ങനെ അറിയാം എല്ലാ പണിയെടു ക്കും പക്ഷെ അയവാണ് ട്ടോ ഇന്റെമ്മാക്ക് നേർത്തെ തിരുമ്പിക്കുളിയും കഴിച്ചേന പണിയിര്ങ്ങണം എന്നിട്ട് മലയും അടിച്ചോരും ചീച്ചു ഓള് അടിച്ചു വരുമ്പത്തേന്ന് ബക്കറ്റും വെള്ളം എടത്തുങ്ങണ്ട് തൊടക്കും കഞ്ഞ പൂളാരങ്ങൾ തൊടക്കണ്ടേ ഞാൻ തൊടച്ച് ചോളാന്നൊക്കെ പറഞ്ഞ് പമ്മറയും വേം കച്ചണങ്ങി അവനാചിച്ചണം കടന്ന് മരിച്ച് പണി എടുക്ക ഇന്നലെ മരു അഞ്ച് മണിക്കാറ്റോല് ആ ഡോക്ടറടുത്തേക്ക് പോയതാ മൂന്നിനേം ചെറുതിനേയും കൂടി ന്റമ്മാരെടുത്താണ് ഇട്ടുടുത്ത്ങ്ങാണ്ടാ പോവ്വാ അപ്പോക്കൊറപ്പാന്ന് പോക്കുന്ന്
അതോണ്ടാണ് അല്ലെങ്കിൽ പോവോ ഇപ്പതാ മ മറ്റോളെ നാത്തുന്റെ നാത്തുനേ ആട്ടിയാലും പോവൂല്ല ഇവിട്ന്ന്
ആഹ് അതാണ് ഓരോരുത്ത സു ഇപ്പ താ
ആയാ പോലും അത് ആകെ ഒറ്റൊരു കുട്ടിയൊള്ളൂ ഇങ്ങട്ട് അയ്നെ ചീത്തർന്നിട്ട് ഞാനിപെയ്ക്കോ പെയ്ക്കോ. എന്താച്ചഴിഞ്ഞാല് ഐറ്റാക്ക് ങ് ഞാൻ വിളിച്ചട്ടോ
ആഹ് ആയിക്കോട്ടെ